ആര്ത്തോയ്ച്ച
ഉം എന്താ സുഖായിട്ട് പോണ് കൊഴപ്പൊന്നു ഇല്ല
ക്ക്‌ തെന്താ അൽഹംദുലില്ലാഹ് സുഖം തന്നെ ഇങ്ങനെ പോവ്ണ്ട് മഴൊക്കേയ്നി മഴപ്പ ചോറ്ന്ന് ഉം ഇന്ന് മഴേയ്നി
ഏ ഇന്ന് വ്ടെ മൂടി ഇങ്ങനെ നിക്കാ നല്ലാ മയക്കാറ്ണ്ട് ന്നല്ലാതെ ഇവ്ടെ പെയ്തിട്ടില്ല
തിര്മ്പി ഒക്ക അങ്ങട്ട് മുറ്റത്തേക്ക് ഇടാ. പിന്നെ ഇങ്ങട്ടെന്നെ ഇട്ക്ക പിന്നെ മുറ്റത്തേ
അതൊരു പ അതേ മഴ ആയാ അതൊരു പണിയെന്നേണ്
പിന്നെ ലാസ്റ്റ് ഉം പിന്നെ മുറ്റത്തേക്കിട്ടില്ല്യ പിന്നെ വ്ടെ അക് തന്നെ അക് തന്നെ ഇട്ട്
ആഹ് ഇട്ടാ പിന്നെ ഞമ്മക്ക് കെട് ന്നൊർങ്ങാനോ ഒന്നിനൊരു സമാധാനല്ലല്ലോ
ആഹ് അതെ ഇന്നലെ രാത്രി നല്ല മഴയെത്ക്ക്‌ണു പെരും മഴ
തെന്നെ ഏ ഇവ്ടൊന്നും മഴ പെയ്തി ട്ടില്ലട്ടോ, ഇന്നലിം ഇതേപോലെന്നെ കൊർച്ച് നേരം ഈ ടൈമിലൊക്കെ എട്ക്കെട്ക്കൊരു മഴെയ്ത് പോയിന്നല്ലാതെ വല്ല്യെ രീ തില് മഴൊന്നും പെഴ്തിട്ടില്ല്യ
ആഹ് അയ് ശെരി
ഉം എന്താ ഫുഡൊക്കെ കഴിച്ചോ
ഓഹ് കഴിച്ച്
ഉം പിന്നെ വീട്ട് ത്തന്നെ
ആഹ് വീട്ട് തന്നെ
ഉം ഉം എന്തായിരുന്നു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ
ഇന്നൊന്നു ഇല്ല ഇന്ന് ചോറും മീൻകറിം തന്നെ ഉള്ളു
ആഹ് മീൻ കിട്ടാറ്ണ്ടാവുംല്ലേ അതില്
മീന് ട്രോളിംഗ് ആയിട്ട് കൊറവാണ്. ഇപ്പ ഫുള്ള് മത്തിയെനെ എന്നും കിട്ടല്
കറക്റ്റ് ആണ് ഇവടിം അങ്ങനെയെന്നെ. അല്ലാതെ പിന്നെ ചെ ആഹ് അതെ മ ത്തിയേ ഒള്ളൂ അതിനെങ്കിൽ നല്ല റേറ്റ് ഇര്ന്നൂറ്. ഇപ്പൊ ഇന്ന് ഇരുന്നൂറായിയിട്ട്ണ്ട് ഇതുവരെ ഇര്ന്നൂറ്റി നാൽത് ഇര്ന്നൂ റ്റി അൻമ്പത് ന്ന്ള്ളൊരു ലെവലേയ്‌നി
അതെ ന്ന് കൊർച്ച് കൊർഞ്ഞ്ക്ക്ണ്. പക്ഷെ മത്തി കൊഴപ്പൊന്നുല്ല ഇന്ന് കിട്ട്യേ മത്തി നല്ല രെസണ്ട് ട്ടോ
രസണ്ട്. ആ ഒരു നല്ല വല്ല്യ ഐസ് മത്തിയാണ്
ഉം ഇവിടെ കൊറച്ച് എടത്താരാ കിട്ടിയേ വല്ല്യ സൈസ് ഇന്നാളൊരുസം രണ്ടുവസം മുന്നേകൊണ്ടു വന്ന് താ തെയ്നി അയിനെന്തോ ഒരു ചെവയ എന്നിട്ട് അത് ഇട്ടാന കൂട്ടിയില്ല അപ്പഫിന്നെ വൽത് വാങ്ങല്ലെ അത് കൊറേമ്പ കൊറേ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടേക്ക്
അതെയതെ ഇപ്പഴും മുക്ക് വിശ്വസിച്ച് വാങ്ങാനും പറ്റൂല കാരനം പൊടിട്ട് വെരുന്ന മീനൊക്കെ ആയിരിക്കും ന്നാലും പെഷ് തോറിന് മീനില്ലായിനോ ഒന്നും ഇല്ല്യാന്ന്
ജീ ക്യു ആണ് വിശ്വസിച്ച് കൂട്ടിക്കൂടാ ഓരോ രോഗം വരും
അതെ അതെ രോഗങ്ങളുണ്ടാവും പക്ഷെ മീനില്ലാന് ആ ചോറ് കഴി ആ ചോറ്ന്ന്‌ കഴിഞ്ഞപ്പോ നിൽക്ക
മീനില്ലാതെ ചോറെറങ്ങൂല്ല അതാണ് വിറ്റ്
എങ്ങനേ?
മീനില്ലാതെ ചോറെറങ്ങൂല്ല
അത് ശരിയാണ് മീനില്ലാതിനീപ്പ ചോറെറങ്ങൂല
ഉം പണ്ടാരാ പറഞ്ഞെ എനിക്ക് ചോറാ ണിഷ്ടംന്നറഞ്ഞ എനിക്ക് മീനാണി ഷ്ടം ഉം മീന്റൊര് വെള്ളം കാണാഞാല് ചോറ് നാഗീല പച്ചക്കറിയെ കാളക്കെ ചോറ് വാണ്ടായെനിക്ക് ഉണ്ണാന്
ആഹ് അതെ അതൊന്നും പിന്നെ ഉപ്പേരിയാർ ണെങ്കി കുട്ടികളൊക്കെള്ളോട്ത്ത് തീരേ പറ്റൂല ഇവിടെ പിന്നെ മീനിരുന്നാലും എന്തായാലും മീൻ വാങ്ങും അല്ലാത്തൊന്നുല്ലെങ്കിലും ഞാവു ഉപ്പേരികളൊന്നും പിന്നെ വെല്ലാതൊന്നും വേണ്ട
ഉം കുട്ട്യളൊക്കെ ഉസ്കൂളി പോയോ?
ആ കുട്ട്യ ഒരാൾ രണ്ടാളുണ്ട് ഒരാൾ പോയിട്ടുണ്ട് ഒരാൾപ ഒരുമാസാണേ ട്ടുള്ളൂ അയാളൊന്നിലാണ് ഏഴ് മാസം
ഏഴ് മാസാ ആഹ് അയ്ശരി
ആഹ് അവര് ആഹ് ഒരാള് ഒന്നിലാണോംപോയിണ സ്കൂൾക്ക് പോയിണം
ആഹ് ആഹ് ആഹ്
പിന്നെന്തെക്കെയാ അവിടെ ങ്ങക്ക്പ്പം എങ്ങനെ? അതിപ്പോങ്ങ് ഒറങ്ങ് ഇപ്പങ്ങനെ ഒറങ്ങാണേ ഇപ്പൊ ഒണന്ന്‌ണേ ഇങ്ങനെ തൊട്ടില്ലാട്ടിക്കൊണ്ടിരിക്കാ അതന്നെ ഒറങ്ങണെങ്കിയൊറച്ച് പണിയാണ് ഇങ്ങനെ ഒരു മണിക്കൂറാട്ടണം അരമണിക്കൂറെങ്കിലും ഒറങ്ങണെങ്കി
അയ് ശെരി
ഒറങ്ങിക്കിട്ടൂല
പകല് രണ്ട്റാവശം ഒറങ്ങോ
എങ്ങനേ
രണ്ട് പ്രാവശം ഒറങ്ങോ പകല് കുട്ടീ
പകല് ഒറങ്ങാന് ആഹ് കുടി കയ്ഞ്ഞാല് കൊറച്ച്നേരന്ന്‌ ഉറങ്ങും അത് ജ പ്പൊ ഒറങ്ങും ചെൽപ്പഅഞ്ചു മിനിറ്റ് കൊണ്ട് എണീറ്റ് പോരും അങ്ങനെക്കെയാണ് പല ദിവസം പല ടൈമ് ഐറ്റങ്ങളാണ്
ആഹ് ആഹ്
ഏതായാലും നിങ്ങക്ക് ഇല്ലേ മക്കളില്ലേ
രണ്ടാൾത്
ആ എങ്ങനെ പഠിക്ക ആ പഠിക്കാ?
ആ ഒന്ന് പത്ത് കയിഞ്ഞ് ഒന്ന്‌ നാലിലാ
ഏ പത്ത് കയിഞ്ഞൂല്ലേ
ഉം മോനി
ഏഹ്
പേ ട്ടാ ചങ്ങായിന്റെ വീട്ടി കിട്ടൻ പോയതാണ്
ആഹ് അപ്പ അ ഇന് പ്ലസ് വൺ തുടങ്ങിയില്ലല്ലോ അല്ലേ
ഇല്ല ഇല്ല
ഉം
കോഴക്കൾ നല്ലാ സൗണ്ട് ഉണ്ടാക്ക്ണ്ട്
ആ കോഴക്കൾ ഉണ്ടോ അവിടെ
കോഴക്കൾ ഇവിടെ ഇണ്ട് അത് തുറക്കാാനിട്ട് കീരി വന്നിട്ട് ഇട്ടങ്ങാറാക്കുക
ആഹ് അവിടെയാ പ്രശ്നം ഉണ്ടാവൂല്ലേ തിറെ എന്റെ വീട്ടിലുണ്ട് നല്ല രീതിയില് കീരിന്റെ പ്രശ്നം ഇല്ല അവിടെ ഇല്ല എവിടെ ഉണ്ടായിരുന്നു ഒക്കെ ചത്ത് ഇങ്ങനെ പോയി പിന്നെ ഞങ്ങിവിടെ കുർക്കന്മാര് നല്ലോണം വരുന്ന സ്ഥാനം
ആഹ്
എത്ര നോക്കിട്ടും കാര്യമില്ല അവര് പിന്നെപ്പോയ്. ഒരൂ മടൊരു മടുപ്പ് തോന്നി പിന്നെ ഉണ്ടാകാതെ പിന്നെ നമ്മളിപ്പോ എന്താ ഒരുപാട് ആ പിന്നെ അതിനൊരു വെറപ്പാണ് പിന്നെ ഇപ്പോ എന്തായാലും നോക്കിട്ട്ഉണ്ടായ കാര്യമാണ് ടൈലറിങ് ഏകദേശം ഞാൻ നമ്മ കാര്യങ്ങളൊക്കെ അങ്ങനെ അറെ പഠിക്കാനൊക്കെ പോയി പക്ഷ മെഷീൻ ഇല്ലാത്തതൊണ്ട് ഇവിടെ ഹസ്ബൻറിന് വിട്ടിലില്ല ഇന് അ വങ്ങിയ മതി മെഷീന്റെ ഇതൊക്കെ ഇണ്ട് കേട്ന്നതുണ്ട് അത് കൊടുത്താ മതി അത് ഇങ്ങനെ ഇന്ന് നാളെ പറഞ്ഞു നിൽക്കയാണ് കൊണ്ടു പോയിട്ടില്ല പക്ഷെ അങ്ങനെയൊക്കെ നമ്മള ആവശ്യത്തിനൊക്കെ അടിക്കാനൊക്കെ ഉണ്ടെങ്കിലേ സുഖാണ് അവിടെണ്ടോ ഞാൻ പഠിക്കാൻ പോയിനു മെഷീന് ഉ
ചക്കൊക്കെ പോയിന ചവിട്ടാൻ പഠിച്ചു കീറിതടിക്കാൻ പഠി ഷേപ്പ് ആക്കാൻ പഠിച്ചു
അല്ലേ അത്ര മതി നമ്മൾ ആവശ്യത്തിന് ഒന്ന് ഷൈപ്പ്ആക്കാനും മാക്സി ആയിക്കോട്ടെ ചുരിദാറായിയിക്കട്ടെ ഒന്ന് ഷേപ്പ്ക്കാെ പക്ഷെ ഫുള്ള് വെട്ടി അടിക്കലൊക്കെ പഠിച്ച ഒക്കെ മറന്ന് ഒക്കെ പഠിച്ചത് പി പറഞ്ഞിട്ട് കാര്യ പിന്നപ്പോ അത് ഒരുമിച്ചയതി
പിന്നെ യൂട്യൂബ് നോക്കിയാതി ബാക്കി
ആഹ് യൂട്യൂബ് നോക്കാതി ഇപ്പ യൂട്യൂബ് ഇല്ലാംണ്ടണ്ട് എന്തൊ മോഡലും കടിച്ചണമെങ്കില നോക്കാേ
ഇതൊക്കെ വരലണ്ടല്ലോ മൂന്ന മാസ കോഴ്സൊക്കെ വരലണ്ട്
അതി നമുക്ക് തന്നെ നമ്മള് അടുത്തന്നെ മെഷീൻ കാണന്നാ പിന്നെന്നെ കുറച്ച ഇല്ലതെങ്ങ പഠിച്ച ആഹ് അല്ലാതെ പഠിറ്റിട്ട് കാര്ല്ല അപ്പൊ അങ്ങനെ അയിന്റെ വീട്ടിലുണ്ടായിനു അങ്ങനെ പഠിച്ചു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ അടന്ന് ഇട്ടു പോന്നു പിന്നെപ്പല്ലേ ഇനിയിപ്പ ഉണ്ട് മെഷീൻ ഉണ്ട് അത് നന്നാക്കി കൊണ്ടുവരണം
ആ പയത് നന്നാക്കാറ നല്ല പണിയാണ്
ആഹ് അപ്പൊ ഇ അത് കൊടുത്താണ്ട ഒന്ന് വാങ്ങാ വിചാരിച്ച ഏതല്ല അത് എവിടെ അങ്ങനെ കാട്ടണം
ഉഷന്റെ കമ്പനിയല് മെറിറ്റോ വാങ്ങിയാൽ മതി
ആ ഏത് ഉഷന്റെ ആണ അവിടെ ആഹ് ഉഷന്റെേലൽ ഇള്ളത്
ഉഷയാണ് നല്ല കമ്പനി അല്ലെങ്കി മെറിറ്റ്
മെറിറ്റ്ലേ
ഉം ഇൻ്റെത് ഉഷേണ് അത് കൊറെ കാലായതാണ് അല്ലല്ല മോ മോട്ടർല്ല ചവിട്ടണോ
ചവിട്ടണല്ലേ
മോട്ടർ വേണ വെച്ചാതി ഞാ പിന്നെ സ്ഥിരം ഉപയോഗിക്കാത്തതോണ്ട് വെച്ചില്ലാന്നൊള്ളു
ആഹ്
ഏറ്റവും നല്ലത് ഉഷേ മെറിറ്റും കേട്ടോ അതില്ലണ്ട ഏതെങ്കും മ്മൾ വാങ്ങണം ഞാ ഒരിക്കെ അതിന്റെ ശേഷൊക്കെ എൻ്റോടക്കെ വാങ്ങിയ മെഷീ ചിലതൊക്കെ കേട് വന്നേയ്
കേടെന്ന ഇപ്പൊ പയേ അതെ പയേ കമ്പനിനന്നടുക്കൊള്ളൂ
പയേകമ്പനിയെ ള്ളു നല്ല ഇബടുത്തെ മിഷ്യൻ ഇന്നെ കാട്ടിലൊക്കെ പ്രായംണ്ടാവും പക്ഷെ ഇപ്പൊളും അയ്ന്റെ തൊക്കെ നല്ല ക്വാളിറ്റിള്ള സാധന
ആഹ് അയ്‌ന്റെഎന്റെ വീട്ട്ത്തെനല്ല ഒരുപാട് കാലായിണ് ന്നിട്ട് ഇപ്പൊകേട് വന്ന് ട്ടുല്ല പക്ഷെ അടിക്കാന് അടിക്കൻ കഴിയും പക്ഷെന്നാലുംഎടക്കടുക്ക് നൂല്ങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കു അപ്പൊ പിന്നൊന്ന് മാറ്റി ട്ടീട്ട്ടുക്കാന്ന് വിചാരിച്ച് അപ്പ ഉമ്മർഞ് ഇജ്ജ് കൊണ്ടോക്കോഇജ്ജ് കൊണ്ടോയി മാറ്റിക്കോന്ന് പറഞ്ഞൂന്നോട് അതൊണ്ട് ഞാനഔട്ന്ന് കൊണ്ടു പോന്നതാ ഇപ്പൊ കൊടുക്കാനായ്ട്ടേയ് മേത്ത് കെറിഞ് പോയില്ല
സാധാമിഷേനാ അതെ ഫാസ്
ആഹ് സ ഇല്ല സാധാമെഷീനന്ന കൊറേ കാലായിട്ടുണ്ട് വാങ്ങിട്ട് ഇപ്പടത്തില്ലൊന്നുംഅല്ല പ്പതിന്റെ ബോഡും കാ ങ്ങളൊന്നുംല്ല മെഷീന്റെ ആഹ് ഇത് മാത്രേഉള്ളൂ ഓടൊക്കെ പോയിനു
അയ്ശെരി
ന്തേലുംവാങ്ങണംഇൻശഅള്ളാഹ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന്ങ്ങനെ വാങ്ങി കൂട്ടണം
ഉം ഉം വീടൊക്കെണ്ടാക്ക്യോ
ആഹ് ണ്ട് ഇതൊക്കെണ്ട്
പുത്യേവീട്ണ്ടാക്ക്യേതാ
ഇല്ല ഞങ്ങളിപ്പോ വീട്ടില് ഉമ്മിപ്പി ഒരു മായേനൊള്ളു
ആഹ്അഹ് ശെരി തറവാടെരെല്ലേ
ആഹ് അതന്നെണ്ട്കൊയപ്പൊന്നുല്ല ഇപ്പൊ രണ്ടും കൂടെണ് ഓടും വാർപ്പും കൂടെണ് കൊഴപൊന്നില്ല നിപ്പ ഇൻഷാഅള്ളാ കൊർച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പെട്ടെന്ന് പോകണ്ട ആവശ്യം ഞങ്ങളൊന്നില്യ നമ്മളിപ്പോ താഴൊക്കെണ്ടെങ്കിലല്ലേ അതേ അടച്ചി മാരൊക്കെണ്ടെങ്കിലല്ലേപ്പൊ പെട്ടെന്ന് പോകേണ്ടിആവശ്
പോവുള്ളൂ ഉം
ആഹ് നിങ്ങെളെങ്ങനെ
അതവളെ കൂടന്നേ
ഉം ഇപ്പം തറവാട്ടില് ഇപ്പ പ ത പണിയാണ് വീട് പണിയാണ് തറവാട്ടില്
തറവാട്ടില് ആഹ്
ഉം അപ്പെപ്പ ടൈല് പണിക്കെ കഴിഞ് ഇപ്പോ അതിന്റെ വർക്ക് നടന്നുക കൊണ്ട്ക്ക്ണ്ട് വയറിങ്ങിന്റെ
വയറിങ്ങല്ലേ ആഹ് അപ്പംനതറവാട് വീട് പുളിച്ചാണ്ടാണോടുക്കുന്നെ അവിടെത്തന്നെ അതോ വേറെ സ്ഥൽത്ത ആപ്പൊഉമ്മിക്കെഎവ്ടെ നിങ്ങളെട്
പോലേക്ക് തൊട്ടപ്പൊർത്ത് ഒരു റന്റിന്റെ വീട്ണ്ട് ഇവടെ നോക്ക്യാ കാണട്തന്നെണ് ഞങ്ങളെ തൊട്ടപ്പർ തന്നെണ്
ആഹ് ആഹ അങ്ങനെ അങ്ങോട്ട് വന്നിണ്ടാവും
ആഹ വന്നിട്ടോയ്
പിന്നെന്താ വൈകുനേരത്തിനൊക്കെ ങ്ങനെ സ്കൂള്ട്ട് എപ്ലാവിട്ട് വെരാ
നാലര വെരണ്ട് സ്കൂള് എൽ പി എൽ പി കുട്ട്ളായത്കൊണ്ട് നാലരവെ പ ത്തരമുതൽ നാലരവരെ എടുക്കും ഉം എൽപിക്കാര് പിന്നെ ഒൽക്ക് നേരെ വൈകിട്ടാണ്
ആഹ് അവര്ക്ക് നേരെ വെക്യേന്നെ തൊടങ്ങൊള്ളൂ പത്തര ആവൂലേ
ഉം വെള്ളിയാഴ്ച പത്ത്ണിക്കാണ്
ആഹ് വെള്ളിയാഴ്ച പത്ത്ണിക്കണ അത് കൊറച്ച്നേരത്തെ വിടുംചെയ്യും
ഇഞ്ഞിപ്പോ പിന്നെ ഇത് കഴിഞ്ഞ പിന്നെമാറ്റി ചേർത്തണോ അഞ്ച്ക്ക് എത്യാല്
ആഹ വേറേസ്കൂളാർക്ക് ലെ നാല് വരേള്ളൂ അവ്ടെ ആഹ അവൻ. പോക്ണത് അതന്നെ നാല് വരേള്ളൂ ഇനിപ്പ അസിക്ക് ഇവിടട്ത്തന്നണ്ട്. അഞ്ചു മുതൽ യു പി സ്കൂൾ വേറെ ചേർത്തണം അങ്ങനേണേ സുഖ മറ്റത് ഒരു. ഒരുപാട് കുട്ടികൾ ഉണ്ടാട്ട നല്ല കുറച്ചില്ലേന്ന ചേർക്കുന്നത് നല്ല
ആഹ
ആഹ പിന്നെ. പിന്നെ വെകുന്നേരം എന്താ സ്നാക്സ് ഒക്കെ ഇണ്ടാക്കറുണ്ടോ.
ഓഹ് എന്തെങ്കിലും കടി ഇണ്ടാക്കും ചെറിയ കടി ചെൽപ്പോ ചെറിയ കടിണ്ടാക്കും ചെൽപോവല്ല്യ ണ്ടാക്കും ചെൽപ്പെന്തെങ്കിലും കടി വാങ്ങും. പലഹാരെന്തെങ്കിലും വാങ്ങും അങ്ങനൊക്കെകൂടിയാണ്.
ഏഹ് ന്നാ ശെരിട്ടോ ഞാൻ പിന്നെ വിളിക്ക. ആഹ് ഇല്ലല്ല ന്നായിക്കോട്ടെ.